കേക്കാമോ ആഹ് പിന്നെ ഫുഡൊക്കെ കഴിച്ചോ
ആ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ചുമ്മാ ഫോണൊക്കെ നോക്കിയിരിക്കാര്ന്നു
ആ എപ്പഴും ഫോൺ നോക്കാറ്ണ്ടോ
അ ഇവ്ടെ തെരക്കില്ലാത്ത സമയം വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ
ആണല്ലേ അപ്പ ഫോൺ നോക്കുവല്ലേ എങ്ങനാ റീൽസ്ഒക്കെ കാണുവാണോ ചെയ്യുന്നേ
ആഹ് ഞാനിങ്ങനെ ആ ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ കാണും
ആഹ് ഇപ്പ എല്ലാരും അങ്ങനാണല്ലോ ഇപ്പം എന്തെങ്കിലും ഒര് ഒഴിവു സമയം ഉണ്ടെങ്കി എല്ലാരും ഫോൺ ഉപയോഗിക്കാനാ നോക്കുന്നെ
അതെ അതെ
പണ്ടൊക്കെ ടി വി കാണുവാരുന്നു ചെയ്യുന്നെ ഇപ്പ എല്ലാരും ഫോണാ ഉപയോഗിക്കുന്നെ
അതെ ഇപ്പ ടി വി സാധാരണ ഇപ്പൊ അമ്മമാരാ കൂടുതല് സീരിയല് കാണാൻ വേണ്ടി
ആ ആണ് ഇപ്പം വയസ്സായരൊക്കെ അവർക്ക് സീരിയല് കാണുവല്ലോ അവര് പിന്നെ അതുകൊണ്ട് ടിവിം വെച്ചോണ്ടങ്ങ് ഇരിക്കും അതുകൊണ്ട് അവർക്കൊരു ശല്യം ഇല്ല
ഇല്ല
ഓ എല്ലാം ഫോൺ നോക്കി ഇരുന്നോളൂവല്ലോ അതാ ഇപ്പം മ ഒരാൾക്ക് ഒരു ചാനല് കാണണം മറ്റൊരാക്ക് വേറെ ഒര് ചാനല് കാണണം
അതെ അടിയാരുന്നു വൈകുന്നേരം ആകുമ്പ
ആ അതാ ഇതിപ്പോ അവർക്ക് സ്വസ് തതഒണ്ട് അവർക്ക് അത്രയും നേരം അവർക്ക് ഇഷ്ട്ടഒള്ളെ കാണാം ആ അതാ അപ്പം അവർക്ക് കാര്യവായി
അതെ
ഇപ്പന്ന്ച്ചാ കൊച്ചു പുള്ളാര് ആഹ് പറഞ്ഞോ ഇപ്പന്ന്ച്ചാ കൊ ച്ചു പിള്ളാര് പോലും ഫോണും കൊണ്ടല്ലേ ഇരിക്കുന്നേ അവർക്കും വേണ്ട
അതേന്നെ നേരത്തെഒക്കെ വൈകുന്നേരം കാർട്ടൂൺ വെച്ച് കൊടുത്താ അവിടെ ഇരുന്നോളും ഇപ്പ അവർക്ക് ഫോൺ മതി
ആഹ് അതാ നേർ ഇപ്പ ന്ന്ച്ചാ ഫോണില് കാർട്ടൂൺ കാണാപ്പ ടി വി കാണണ്ടാലോ
അതെ
അ പ്പോ കാർട്ടൂൺ കണ്ടോണ്ടിരിക്കുമ്പോ ബോറടിച്ചാ അത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും കാണു ചെയ്യും ഫോൺ ആവുമ്പോം
അതെ അതെ എന്റെ ചേച്ചിയുടെ മോനുണ്ട് അപ്പം അവൻ ഫോണ്‌ ഇല്ലാതെ അവന് പറ്റിയല്ല ഞാൻ കഴിഞ്ഞ ദിവസം വഴക്കു പറഞ്ഞു എന്തിന ഇങ്ങനെ ഉപയോഗിക്കുന്നെ ചോദിച്ചു
ആകുമ്പോ അതിനകത്ത് അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരുപാട് കാർട്ടൂൺ കാണാം അപ്പം ഒരെണ്ണം കണ്ട കഴിയുമ്പോ അടുത്തത് കാണും
ആ ഇതിപ്പൊ കാർട്ടൂണാങ്കിൽ കൊഴപ്പമില്ലന്ന് വെക്കാം ഇതെന്തോ ഗെയിമ് ഒക്കെയാ പറയുന്നത് ഞാൻ
ആ അത് ഒരു പ്രശ്ന എന്ന് വച്ചാ പിള്ളാരന്ന് വെച്ച അവർക്ക് ഒരു ഗെയിം കളിച്ചാ പിന്നേ പിന്നേ അത് കളിക്കണം പിന്നെ ഇപ്പന്ന് വെച്ചാൽ ഈ ഗൂഗിൾ പേ ഗൂഗിൾ പേ ഒക്കെ ഉള്ള ഫോൺ ആണെങ്കി മ്മ് എടുത്തി ട്ട് ആ പിന്ന നമ്പര് അടിച്ചു കൊടുത്ത കഴിഞ്ഞാ പിന്നെ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും ആ ഇപ്പൊ അക്കൗണ്ടീന്ന് പൈസ ന്ന മ് ചെല ഗെയി എക്കുന്ന പൈസ കൊടുക്കണം അപ്പം കുട്ടികൾക്ക് ഗൂഗിൾ പേ ആ പിൻ നമ്പർ അറിയാങ്കി അത് ഗൂഗിൾ പേ പിൻ നമ്പർ ചോദിക്കുമ്പോ അതഅവരങ്ങ് അടിച്ചു കൊടുക്കും ആ പക്ഷെ അത് ചെലപ്പോ സാധാ ഗെയിം ആയിരിക്കും പൈസ് സ കൊടുക്കേണ്ടാത്ത ഗെയിം ആയിരിക്കും ചിലതുണ്ട് പൈസ കൊടുക്കേണ്ട ഗെയിം ഉണ്ട് ഇപ്പൊ ഒരു വർഷത്തേക്കൊക്കെ കളിക്കുന്ന ഇത്ര രൂപ
ആ അത് പിന്നെ ഇവൻ ചെറിയതാണേ
ആ പ്പൊ കുട്ടികളായാൽ പോലും എല്ലാം അറിയാം അവർക്ക്
ആ അതെ അതെ ശരിക്കും അറിയാം എനിക്കൊന്ന് ഇവനീ ആ യൂട്യൂബ് കണ്ടിട്ട് യൂട്യൂബിന
ആ അതാ യൂട്യൂബില് ഉണ്ട് ഓരോ ചാനലുകാര് ഈ ഗെയിംസിനെ പറ്റിട്ട് പറഞ്ഞ് കൊടുക്കുന്നത് ആ അപ്പം അത് നോക്കിട്ട് ഇപ്പ എനിക്ക് അറിയാവുന്ന എനി ച്ചിയുണ്ട് ആ ചേച്ചിയുടെ മോന് ഇതുപോലെ ആ ചേച്ചി അറിഞ്ഞില്ല ഒരു ഗെയിം എടുത്ത് അന്നേരം അതിനന്ന് വെച്ചാ പൈസ അടച്ചിട്ടുള്ള ഗെയിം ആയിരുന്നു അപ്പൊ അവനന്ന് വെച്ചാ പിൻ നമ്പർ അറിയാം
ഓ
പിൻ നമ്പർ അങ്ങ്അടിച്ചു കൊടുത്ത് ഇപ്പൊ ഈ മാസോ വർഷോ അങ്ങനെ എന്തോ കേയറുമ്പോൾ അങ്ങനെ എന്തോ അതിൽന്ന് പൈസ പിടിച്ചോണ്ട്നീ ചേച്ചി അത് അറിഞ്ഞില്ല ആ പിന്നെ ലായത് ഇങ്ങനെ ഒരു ഗെയിമീന്ന് അയിന്റെ പൈസ പിടിച്ചു എന്നുള്ളത്
ആണല്ലേ ആയി എനിക്ക് അങ്ങനെ അതിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു കേട്ടോ
ആഹ അങ്ങനെ ഉണ്ട് ചെലത് മാത്രം ചില ഗെയിമുണ്ട് നമ്മള് സാധാ കളിക്കുന്ന നെറ്റ് വഴി അല്ല കളിചുന്നെ അത് ചോണ്ടിരിക്കുന്നൊള്ളു അതിന്റെ പൈസയുടെ കുഴപ്പങ്ങളൊന്നുല്ല
ഇപ്പം വന്ന് ഏ എടാ നി ഗെ ഫോൺ വച്ചിട്ട്
ഇപ്പൊ നമ്മള് ആ കൊടുക്കത്തിൽ നിന്നും പറഞ്ഞാ പിന്നെ കഴിക്കാതായി വാശിയായി
അതേന്നെ ഇത് കുഞ്ഞിലെ നമ്മുള് ഫു ആ കുഞ്ഞിലെ ഫുഡ് കഴി ാൻ വേണ്ടിയാണ് ഞാൻ അറിയാതെ ഫോൺ കൊടുത്തത് അത് തീരെ കുഞ്ഞായിരുന്നു അപ്പോൾ അന്ന് ചേച്ചിക്ക്യ്യാതെ ചേച്ചി അ ആശുപത്രിൽായിുന്നേ ആ സമയത്ത് നമ്മളാ നോക്കിക്കൊണ്ടിരന്ന് അങ്ങനെ കൊടുത്ത് ശീലമായി പോയി പിന്നെ കഴിക്കാൻ ഫുഡ് ഇല്ലാതെ പറ്റ വരാത്ത അവസ്ഥയായി
അതാ ഫോണ ഇില്ലാതെ ഫുഡ് കഴിക്കത്തില്ല
ഇല്ല കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചേച്ചിെന്നെ വിളിച്ചപ്പോ പറഞ്ഞു എടി ഇവന എപ്പോഴും ഫോൺ വേണം ഞങ്ങൾ വീട്ടിൽ വഴക്കാ എന്നൊക്കെ പറഞ്ഞു
ആ അതാ പക്ഷെ അത് നിയന്ത്രിച്ചേ പറ്റൂ എന്നന്ന് വെച്ചാ പല കുട്ടികളും അങ്ങനെയാണ് അവരെല്ലാം ഇപ്പം ജനിച്ചു വീഴുന്ന പിള്ളേർക്ക് വരെ ഒരു വയസ്സ് കഴിയുമ്പോഴത്തേന് ഫോൺ ഉപയോഗവാ
അതന്നെ
എന്നച്ചാ ചുമ്മാ
ഒന്നു മാറി അതെ ഞങ്ങള ചേട്ടന്റെ കുഞ്ഞുണ്ട് അവക്ക് രണ്ട് വയസായതെ ഒള്ളൂ അപ്പ നമ്മളിങ്ങനെ ഫോണിങ്ങെ കൈ വീഡിയോഓണാക്കി കൊടുക്കുമ്പോ അവളങ്ങനെ ചൂണ്ടൂരിൽ വെച്ച് ഇങ്ങന മോൾലോട്ട്
ആ ആണ ആാണ് അതുപോലെ തന്നെ ഇപ്പൊ പിള്ളേർക്ക്ന്ന് വെച്ചാൽ മൂന്ന് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ കുറച്ചൊക്കെ നന്നായിട്ട് അറിയാറായല്ലോ അപ്പൊ പിന്നെ അവർക്കിപ്പ ആരെങ്കിലും വിളിക്കണമെങ്കിൽ തന്നെ നമ്മളിപ്പം ഓരോരുത്തരെ നമ്പ അവര് സേവ് ചെയ്ത് വെച്ചേക്കണ ഫോട്ടോ കാണും അപ്പം അപ്പൊ അവ അവരോട് ഇന്ന ആളെ ഒന്ന് വിളിക്കുക എന്ന് പറഞ്ഞാ പോടി ചെന്ന്ങ്ങോ് നീക്കുമ്പോൾ അവരുടെ ഫോട്ടോ ട്ട കാണുമ്പോ അതിനകതോട്ട് നീക്കി വിളിച്ച്
പ
ആ അങ്ങനെ വരെ വിളിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം. അതാ അപ്പൊ നമ്മൾ പോലും വിചാരിക്കത്തില്ല ഇപ്പൊ വയ വലിയ വയ വലിയ വരെക്ക പോലും ചിലപ്പോ ഇത് നേരെ ചൊവ്വേ ഉപയോഗിക്കൻ അറിയാത്തവരുണ്ട് അപ്പൊ അവർക്ക് ൊക്കെ പഠിിച്ചു കൊടുക്കും പിള്ളാര്
അതെ നമ്മൾ ഞാനിപ്പ ഇൻസ്റ്റാഗ്രാം എടുത്തിരിക്കുന്ന ജസ്റ്റ് വീഡിയോ കാണാൻ വേണ്ടിയാ. ഇവൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാം തന്നെ എടുത്തു. ആ തന്നെ എടുത്ത് പേരൊന്നും ഇല്ല എന്തൊക്കെയോ പേര് ഫോട്ടോ മാത്രം ഉണ്ട് അപ്പൊ ഞാൻ ചോദിച്ചിട്ട് ആരാ എടു എടു ചദച്ചി പറഞ്ഞാൽ തന്നെ എടുത്താന്ന് പറഞ്ഞു
അതിപ്പോ നാംങ്ങനെ ഇൻസ്റ്റ അക്കൗണ്ട് എടുക്കണ്ണ്ടെന്ന് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി
മതി പറഞ്ഞു കൊടുക്കും അതനുസരിച്ച് പോയി എടുത്തതാ എനിട്ടിവൻ വേറെ ആഹ പറഞ്ഞോ
അപ്പൊ അതിന് പിന്നെ വേറെ ആരു സഹായം വേണ്ട
വേണ്ട എനിക്ക് തോന്നുന്നു ഗെയിം ആ ഗെയിം കളിക്കുന്നവരെ ഫോളോ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്
ഓ ആണാണ് അപ്പൊ അങ്ങനെ ഉണ്ട് ഉണ്ട്
ആഹ അങ്ങനെ അപ്പൊ ഇന്ന ആള ആാര ചോിച്ച പ അവൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞ തരും ഇന്ന ഗെയിം കളിക്കുന്ന അല്ല ഇന്ന ഗെയിം ആന്ന് പറഞ്ഞു തരൂ
പക്ഷെ ഒരു കാര്യമുണ്ട് പക്ഷെ നമ്മള് ഫോണിന് ഒരുപാട് കുറ്റങ്ങൾ ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക്ിങ്ങനെ സംസാരിക്കാൻ തന്നെ- കഴിയുന്നത് ഫോൺ ഉള്ളോണ്ടാ.
അതന്നെ ഈ ഫോണിന്റെ യൂസേജ് എന്ന് പറയുമ്പം ദോഷം ഉണ്ടല്ലോ അതിലുപരി നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട്
അതാ ഇപ്പം ഫോണ് പണ്ടെന്ന് വെച്ചാ പണ്ടെന്ന് വെച്ചാ ക ത്തയച്ച് വർഷ എന്താ കൊറെ ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും വിവരം അറിയുന്നത്. ആ പക്ഷെ ഇപ്പന്ന് വെച്ചാ ഫോൺ ഉള്ളോണ്ട് ഇപ്പ എവിടെ നക്കുമ്പോഴ റേഞ്ച് ഉണ്ടോ
ആഹ് വിളിച്ചാ ഒരു കല്യാ ആണോ ഒരു മരണമാണെങ്കിൽ നമുക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി ഉ
അത ഇപ്പ കല്യാണം ആയാ പോലും. ഇപ്പ ദൂരെ ഉള്ളവരൊക്കെ പോയി പറയാൻ പറ്റിയിലെങ്കിൽ ഫോൺ വിളിച്ച്
റിയത്തില്ല ഫോൺ വിളിച്ചച്ച് പറയത്തേള്ളൂ.
ആ അതാ അതുമല്ല നമുക്കിപ്പ വീഡിയോ കോൾ വഴിട്ട് കണ്ട് സംസ് പതിയ അപ്പ പോയി കാണന് തുല്യ വല്യാവായി കണ്ട് സംസാരിക്കുമ്പോ അതാ അതൊരു എളുപ്പ ഇപ്പൊ നമുക്കൊരു എ ചെന്തെങ്കിലും ആവശ്യം ണ്ടെങ്കിൽ പെട്ടെന്ന് വിളിക്കാൻ പറ്റും. അത് ഇതുകൊണ്ടുള്ള വലിയരു ഗുണമാ അതുപോലെ തന്നെ ഇപ്പൊ എന്തൊക്കെ സാങ്കേതിക വിദ്യ വന്നിപ്പം പൈ പൈസ കൈ കൊണ്ട് നടക്കണ്ട ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ അതുവഴി അയക്കാം.
ആയിക്കെ അതെ ശെരിയാ.
അതാ അപ്പം അതൊക്കെ ഒരു ഗുണം തന്നെയ ഇപ്പൊ എന്തോ സാങ്കേതിക വിദ്യകളാ ഉള്ളത്.
അതെനെ
നമുക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം ഫോണില് ഗൂഗിളോ ചാജിപീറ്റി, ജമീനി, എ ഇ ഉണ്ടല്ലോ എല്ലായിടത്തും.
ആ ഇപ്പൊ അങ്ങനെയുകൂടെ ഉള്ളത് കാാരണം എല്ലാം എളുപ്പമാണ്.
അതാ അവർക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുമ്പോ പിള്ളേർക്കാണെങ്കിലും പഠിക്കുന്ന കാര്യം ഫോണിൽ എന്തോ ഉണ്ടെ എല്ലാം കൂടെ അടിച്ച്
ചോദിച്ചാൽ മതി അപ്പൊ നമുക്ക് മറുപടി കിട്ടും.
ആ അതാ അപ്പം പിന്നെ അവർക്ക് ഇപ്പ എന്തെങ്കിലും വഴക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് അതിനകത്ത് നോക്കുമ്പോഴത്തേന് എല്ലാ ഉത്തരം കിട്ടും. അതുപോലെ പഠി പരീക്ഷക്ക് പഠിക്കണമെങ്കിൽ ആ ഒരു എന്താണ് പഠിക്കാനുള്ളത് എന്നൊന്ന് അടിച്ചു കൊടുത്താൽ മതി അപ്പൊ അതിനെ പറ്റിട്ടുള്ള ചുരുിക്കി രിക്കുള്ള വിവരണം വേണമെങ്കിലും വലിയ വിവരണം വേണമെങ്കിലും തരും.
തരും അതന്നെയ കഴിഞ്ഞ ദിവസം എങ്ങനെ ആ കഴി കഴിഞ്ഞ ദിവസം എങ്ങനെ പത്രത്തിക്കാട്ടില്ലേ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച് ഫോൺ കൊടുത്തില്ല അമ്മ കൊടുത്തില്ലന്ന് പറഞ്ഞിട്ട് ഉടനെ ആത്മഹത്യ ചെയ്തു.
ആ അതാ അങ്ങനെയാണ് ഇപ്പോൊ നമ്മളിപ്പോ വഴക്ക് പറയാൻ റ്റൂവ അന്നേം കേറി ആത്മഹത്യ ചെയ്യുവ. ഇപ്പൊ ഓരോ ഗെയിം വഴി ആത്മഹത്യ ഉണ്ടായിരുന്നോ ഇതിന് മുമ്പ്.
അതെന്നെ എന്ന അച്ഛനുഅമ്മയും അവർക്ക് വേണ്ടി ജീ പിന്നെ! അല്ലെങ്കിൽ? മുമ്പോട്ട് അവരെ നോക്കേണ്ടത് മക്കളാണൊന്നും ചിന്തിക്കുന്നില്ലല്ലോ.
ആ അതാ അവര് അവർക്ക് അന്നത്തെ വാശി നടക്കണം അല്ലെങ്കിൽ അവര് ഉദ്ദേശിച്ച കാര്യം നടക്ക കനോ തോ സ്‌കൂളിൽ ചെല്ലുമ്പോ കുട്ടുകാര് വെറ പെയ ഞാൻ ഇന്നത് കളിച്ചെട ആ ഫോണില് നല്ല യതാ എന്ന് പറയുമ്പം വീട്ടിൽ ചെല്ലുമ്പോൾ അത് കളിക്കാൻ തോന്നുന്ന അ അപ്പോഴാണ് വാശി വരുന്നത്. പഠിക്കാനാന്നെന്നും പറഞ്ഞ് മേടിച്ചൊണ്ട് പോയിട്ട് അതിൽന്ന്ങ്ങ് പോകും. അതെ ഈ ഫോണിന് ള്ള ഒരു ഗു കൊഴപ്പം നമ്മളിപ്പോ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കയ പഠിച്ചോണ്ടിരിക്ക അപ്പോയിരിക്കും വാട്ട്സ് ത് പ്പൊ ഒരു മെസേജ് വരുന്നു. അപ്പോ അതി പോ അ അതിൽ ഇൻസ്റ്റയി പോ പിന്നെ യൂട്യൂബിൽ പോകും അങ്ങനെ പോയി പോ
അങ്ങനെ അങ്ങ് ആ അങ്ങനെ പോകും.
അതാ സമയം പോകുന്നത് നമ്മൾ അറിയത്തൂല്ല സ് സമയം പോകുന്നത് അറിയാത്ത അനാത്ത തന്നെങ്ങി ഇരിക്കാൻ നോക്കു അന്നേരം.
അതെന്നെ പതിനഞ്ചു വയസ്സുള്ള ഒരു കുഞ്ഞാ! അവൻ അന്ന് അവന്റെ പിറന്നാള എന്തോയിരുന്നു അമ്മ പറഞ്ഞു നീ പഠിക്ക് ഫോൺ പിന്നെ തരാന്ന് പറഞ്ഞ ആ ഒരു ദേഷ്യത്തിൽ കേറി മുടക്ക അതാത് കതക് അടച്ചിട്ടും ചെയ്തതാ.
അതാ ഇവൻ നമ്മള്ളു മ അവര് പോലും പ്രതീക്ഷിക്കുന്നില്ല അവര് സാധാ വഴക്കു പറഞ്ഞാ പോലായിരിക്കും. ക്കും പറയുന്നത് പക്ഷെ ഇത് കാണണ്ട് നമ്മൾ ആദ്യമേ അത് വഴക്ക് പറഞ്ഞു നിർത്തുവാണങ്കിൽ കുഴപ്പമില്ല പെട്ടന്ന പെട്ടെന്ന് വഴക്കു പറയുമ്പോഴാ ചിലപ്പോ അവർക്ക് അത് ഏ വെഷമയിട്ട് വേറെ രീതിയിൽ പെരുമാറല്ല ആദ്യമേ നിയന്ത്രിക്ക ക്കുയാണെങ്കിൽ അത്രയും പ്രശ്നം ആ ഒരു കാര്യത്തിൽ ഉണ്ടാവത്തില്ല അപ്പൊ ആദ്യമേ നിയന്ത്രിക്കണം.
അതെ.
ആ എങ്കി ശേരി
ആ ശെരിയെന്ന